ആഹ് കേക്ക്
ആഹ് കേക്ക്ന്ന്ണ്ട് അങ്ങട്ട് കേക്കുന്നുണ്ടോ സുഖായിട്ടിരിക്കണു
ആഹ് രാവിലത്തെ ചോ ഓഹ് മഴ ഇപ്പ തോന്നതേ ഉള്ള് പിന്നെ ഏഹ് ജോലിയൊക്കെ കഴിഞ്ഞോ
ജോലിയൊക്കെ ഏകദേശ ഒതുങ്ങി
ആഹ് എൻ ഇന്നെന്തുവാ സ്പെഷല്
നെക്കെണ്ട് സ്പെഷ്യല് കാര്യായിട്ടൊന്നും ഇല്ല ചോറും കറികളൊക്കെ തന്നെ മീനാണിന്ന് ഇന്ന് ബീ ബീഫില്ല ഉം പിന്നെ
ഉം
എന്തൊക്കെയാ
ഉം എൻ്റേം രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഏഹ് പണികളെല്ലാം തീർത്ത് ഇപ്പം അയ്യത്തോട്ട് എറങ്ങിയതേ ഉള്ളൂ മുറ്റത്ത് കൊറച്ച് പണികളുണ്ടായിരുന്നു.
ഉം പിന്നെന്താ കൃഷിണ്ടോ അതോ പുല്ല് പറിക്കാണ്ടോ
ആഹ് മറ്റേ കൃഷിയെടത്തില് കൊറച്ച് പുല്ല് കേറി അപ്പൊ ക് അവിടെ എല്ലാം ഒന്ന് വൃത്തി ർത്തിയാക്കാ ഇവിടെ പന്നിശല്യം ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ചുറ്റും മുള്ളുവേലിയൊക്കെ കെട്ട് ട്ടാൻ ജോലിക്കാര് വരും നാളത്തേക്ക് അപ്പൊ അതിന് വേണ്ടിട്ട് കൊറച്ചൊന്ന് വൃത്തിയാക്കി ഇടുവായിരുന്നു
അത് ശരി ആഹ് ഇവിടെണ്ട് പന്നി ശല്ല്യം ഇണ്ട്
ഉം അപ്പം ആഹ് വെളയെൽ ഉം വെളകളെല്ലാം പിന്നെ ഇനിയിപ്പ എ എടു ത്ത് മാറ്റിയപ്പം കൊറയൊക്കെ അങ്ങ് പന്നി കുഴിച്ചിട്ട് ട്ടാർ ഈ മുള്ള് വേലിയെട് ത്തിട്ടേ കെട്ടി റെഡിയാക്കാന്നാ വിചാരിച്ചേ
ആഹ് എന്താ കൃഷി എന്തൊക്കെയാ ഇള്ളെ
ഏഹ് കെഴങ്ങ് വർഗങ്ങളെല്ലാം ഒണ്ട് ചേന ചേമ്പ് അതേപോലെ നമ്മടെ കപ്പ പിന്നീട് കാച്ചില് അങ്ങനെ കൊറച്ച് അ ഇതേ ഒള്ള് പിന്നെ ഇച്ചിരി ഈ മഴ മാറിയിട്ട് ഇനി വേണം വാഴ നടാൻ വേണ്ടീട്ട് കദളിയും അതേപോലെ ഏത്തനും, പൂവനും, പാളയന്തോടനും ഒക്കെ ഇനി നടണം
ആഹ് ആഹ് ആയ് ശരി അതിന് പിന്നെ ഈ അതൊക്ക് ക്ക്യാ നല്ലോണം പന്നി ന കേടരുത്തുന്നുണ്ട് ആഹ് കെഴങ്ങ് വർഗങ്ങളാണ് പന്നിക്ക് ഭയങ്കര ഇഷ്ട്ടള്ള സാധനം
ആഹ് അതെ അതെ അതെ
പിന്നെ വെളക്കെ വളങ്ങളൊക്കെ എന്താ ചേർക്കല്? കമ്പോസ്റ്റ് ആണോ അതോ ജൈവളം എന്താ ചേർക്
ആഹ് അല്ലല്ല ഞാനാണെങ്ക് ങ്കില് കോഴി ഫാമീന്ന് കൊറച്ച് അങ്ങനൊള്ളതും പിന്നെ ഉം ഒണക്ക ചാണാൻ ഒണക്കിയതും പിന്നെ ഇവിടെ ഒരു അടുത്തൊരു ഫാമൊണ്ട് പശുവിന്റെ ഫാം മൊത്തത്തില് അപ്പൊ അവിടുന്ന് പിന്നെ കൊറച്ച് ചാണകം ഒണക്കിയത് എടുക്കാൻ പറ്റും അങ്ങനെ പിന്നെ അതിനാത്ത്ന്നും കൊറച്ച് അങ്ങനെ കിട്ടും പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാ നമ്മളെ വീട്ടിലൊള്ള വേസ്റ്റുകളും എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു കമ്പോസ്റ്റ് വള ഒണ്ടാക്കി അത് പക്ഷെ നന്നായിട്ട് ഇടുമ്പം ഹ് വെള നന്നായിട്ട് കിട്ടുന്നൊണ്ട് പച്ചക്കറിക്കൊക്കെ ഇട്ടപ്പഴേ ഈ ചെടിത്തോട്ടത്തിനൊക്കെ ഇട്ടപ്പെത്തിന് നന്നായിട്ട് അത്
ആ വളം കിട്ടും നല്ല വള വിളവാണല്ലേ ആ അ അയ് ശരി അയെങ്ങനെ കമ്പോസ്റ്റ് ണ്ടാക്കിയത് എങ്ങനെ?
പയേ പച്ചക്കറി വേസ്റ്റോക്കെ എടുത്തോണ്ട് വന്നിട്ട് അത് വെച്ച് ഈ- നമ്മുടെ കൃഷി ഓഫീസിന്ന് കിട്ടുന്ന ഒരു ഓം പദ്ധതി പ്രകാരം ഒരു കമ്പോസ്റ്റിംങ് ബോക്സൊണ്ട് കമ്പോസ്റ്റ് ബോക്സീന്ന് ഹ് നമ്മള് വേസ് റ്റെള് നനെയ് നനവ് പാടില്ല നനവില്ലാ- ത്ത് മ് ന്താ നല്ല ഇതായിട്ട് ഈർപ്പം ഇല്ലാത്ത രീതിയില്- ഈ കമ്പോസ്റ്റിന്റെ ഒരു പാത്രൊണ്ട് ആ പാത്രത്തിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഇട്- ട്ടിട്ട് ഉലക്കൊന്ത് മുട്ടത്തോട് അതേപോലെ- പച്ചക്കറീടെ വേസ്റ്റ് അതേപോലെ ഈ- പഴവർഗങ്ങളുടെ തൊലികള് അങ്ങനെയുള്ള എല്ലാം കൂടെ ഈ ഒരു ബോക്- നത്തിട്ട് ഈർപ്പം കിട്ടാത്ത രീതിയില് അടച്ചടച്ച് വെച്ച്- അത് പിന്നെ കൊറച്ച് ദെവസത്തെ പ്രോ തൊണ്ട് അതൊരു പത്ത് ഇരുപത് ദെവസം കഴിയുമ്പോഴത്തേക്കിന് അതൊരു ഇതായിട്ട് കിട്ടും
ആ അല്ല പിന്നെ പിന്നെ ഇടാൻ പറ്റോ അതോ ഒറ്റത്തവണ ഇടാണോ ചെയ്യാ
ഇല്ല ഇത് തീരുന്നതിനനുസരിച്ച് വീണ്ടും നമ്മളത് ഫില്ലെയ്ത് ഫില്ലെയ്ത് കൊടുക്കണം വേസ്റ്റ് ഫില്ലെയ്ത് കൊടുക്കണം
ആ ആ ആ ആ
ഹ് പിന്നെ ഞാൻ വേ പ്പും പിണ്ണാക്കും അതേപോലെ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്യും ഇതിന്റെ കൂടെ തയിത് ഇത് മാത്രായിട്ട് ആവുമ്പോതന്നെ നല്ലൊരു വളാ അപ്പം ഭയങ്കര ഇതല്ലേ അയിന്റെ കൂടെ കൊറ ച്ചെല്ലിപൊടിയും അതേപോലെ ചകിരിച്ചോറും ഈ ചാന്ന് പൊടിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയ ഗ്രോബാഗുകളിലാക്കി ആക്കി ആക്കി അതിനകത്തോട്ടാ ഇപ്പം പച്ചക്കറി എല്ലാം നടുന്നതും ചെടിയല്ലാം നടുന്നതു ഒക്കെ ഒരു ദിവസം പച്ചക്കറിത്തോട്ടോൻ ഒ ചെടി ത്തോട്ടെല്ലാം കാണാനായിട്ട് വാ അപ്പൊ പ്പൊ നീ അന്ന് പറഞ്ഞ ചെടികളെല്ലാം കൊണ്ടു പോകേം ചെയ്യാം നിനക്ക് റോസയും ഡാലിയും അല്ലേ വേണോന്ന് പറഞ്ഞെ
ആ അതെ ആ
ഞാനപ്പതിന്റെ കെഴ അയിന്നു റോസേടെ കമ്പും എടുത്ത് തരാൻ ഡാലിയുടെ കെഴങ്ങും എടുത്ത് വെച്ചേക്കാം
ആ ആ ഞാന് ഏ പിന്നെ ഇവടെ ഉം പെ ചെടികളൊക്കെ ഞാന് ചട്ടീൽ നടും ഗ്രോ ബാഗിലാണ് പച്ചക്കറികളൊക്കെ നട
ആ ഹാ ഹാ ഹ ഹാ എങ്ങനെ ഏതോ ചകിരിച്ചോറ് വെച്ചിട്ടാണോ അതോ
അല്ല മണ്ണ് പിന്നെ അതായത് നമ്മള് വേസ്റ്റ് ചെയ്യ കരില ഉണ്ടല്ലോ കരിയിലകള് ആദ്യം നെറച്ചിട്ട് അതിൻ്റെ കരിയെല്ലാം നിറക്കും ചട്ടീല് കരിയില ഫസ്റ്റ് കരിയില ഇട്ടൊടുക്കും ന്നിട്ട് പിന്നെ അയി ന്റെ മേലെ വളോം അതായത് ഞാൻ ചാണകപ്പൊടിയാണ് വാങ്ങാ ചാണകപ്പൊടിയും പിന്നെ കോയി കാഷ്ടണ്ട് അതും കൂടെ മിക്സെയ്യും മിക്സെയ്തിട്ട് മണ്ണും സമം ചേർത്തിട്ട് എല്ലാം കൂടെ നെറക്കും ഈ കരിയെല നെറചീന് മേലെ ഈ മണ്ണ് നെറച്ചിട് ട്ട് അയിൻ്റെ മേലേണ് നട കൊറച്ചു മണ്ണ് കൊറച്ച് മതി അപ്പം മ്മള് മണ്ണ് കൊറച്ച് ചേർക്കുള്ളൂ വളവും ഈ കരിലന്നെ കൂടുതല് അപ്പൊ ഈ നമ്മള ഈ മണ്ണും നനവൊക്കെ ചെല്ലുമ്പോ പിന്നെ ആ കരിയെലങ്ങനെ എന്തായാലും വളായിട്ട് മാറാണല്ലോ? കമ്പോസ്റ്റ് ആവാണല്ലോ
ആ
അപ്പതന്നെ അതൊരു വളാണ് പിന്നെ ആ മ്മ് കരിയെല താവണേനനുസരിച്ച് പിന്നെ നമ്മള് വളവും മണ്ണും ചേർത്ത്ടുക്കും
ഓ ഏതൊക്കെ വെറൈറ്റി ചെടികളുണ്ട് ഇപ്പം
ഇപ്പൊ കൂടുതലൊന്നുല്ല റോസ് പിന്നെ മറ്റേ ബോഗൺ വില്ല അങ്ങനത്തെൊക്കെ കുറേശെ ഉണ്ട് പിന്നെ പച്ചക്കറികളാണ് മുളക്, വഴുതന തക്കാളി പിന്നെ ഈ പറഞ്ഞ പോലെ കിടങ്ങ് വർഗങ്ങൾ ഇവിടെ നടാൻ പറ്റുന്നില്ല ഈ പന്നി ശ ല്യം കൊണ്ട് ഇന്നിപ്പ മഞ്ഞൾ കുഴിച്ചിടാൻ വേണ്ടിട്ട് ഇറങ്ങിയിരുന്നു അപ്പൊ നല്ല മഴ
ആഹ് ഞാൻ എന്റെ മഞ്ഞളൊക്കെ നേരത്തെ മഴക്ക് മുന്നേ വിളവെടുത്ത് അതെല്ലാം പുഴുങ്ങി ഉണക്കാനായിട്ട് ഇട്ട് ഇനിയിപ്പം എങ്ങനെങ്കിലും ഒരുവിധം തോത്തി അങ്ങ് പൊടിപ്പിക്ക എന്നാണ് വിചാരിക്കുന്നത് പിന്നെ നേരത്തെ വിളവെടുത്തതിന്റെ പൊടിയെല്ലാം ഇരിപ്പുണ്ട് അത് പിന്നെ ഇനി പാക്ക് ചെയ്ത് ഇനി വിൽക്കാനും കൂടെ നോക്ക ക്കണ കുറച്ചു പേര് വാങ്ങിച്ചിന് കുറച്ചേ ഇരിപ്പ ഉള്ളു
ആഹ് ഞാനും മഞ്ഞള് ആദ്യം വിളവെടുത്ത് പിന്നെ ഉണക്കി പൊടിച്ചു വെച്ചകണ്. ഈ പ്രാവശ്യം പിന്നെ ഇനിയിപ്പ കുറച്ച് കുഴിച്ചിടണം. കുറച്ച് കുറച്ച് നട്ട് കഴിഞ്ഞാണ് ഈ മഴത്തിൻ്റെ മുന്നേ തന്നെ കുറച്ച് നട്ട് കഴിഞ്ഞു. അതൊക്കെ ഏകദേശം ആയി പക്ഷെ കുറച്ച് കൂടെ വിത്തണ്ടിരിക്കന് നി അതും കൂടെ മണ്ണിലാക്കണ്ടേ നല്ലടത്ത ത്ര വർഷം എടുക്കാൻ പറ്റുള്ളൂ.
എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും വിഷം ചേരാത്തത് ഈ പച്ചക്കറിം കാര്യങ്ങളെല്ലാം നട ന്നത് കൊണ്ട് പുറത്ത്ന്ന് ഇപ്പം കിഴങ്ങ് അല്ല സാധാ ഉരുളൻകിഴങ്ങോ സവാളയോ അങ്ങനെയുള്ള എന്തെങ്കിലുവൊക്കെ വാങ്ങിക്കേണ്ടി വരുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാം ഉപ്പ് തോരന് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടല്ലോ
ഞാന് പരീക്ഷിച്ചു ഉരുളകിഴങ് പരീക്ഷിച്ചു അത് വിജയിച്ചു. ക്ക്‌ പിന്നെ ഉള്ളികള് എല്ലാ ഉള്ളികളും ഞാൻ നട്ട് നോക്കി എല്ലാ ഉള്ളികളും ഉണ്ടാവുന്നുണ്ട് നമ്മളുടെ നാട്ടില ഉണ്ടാവാ ത്ത പ്രേശ്നല്ലെട്ടോ ചെറിയ ഉള്ളി, വല്യ ഉള്ളി
ഇടുന്നതിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ചിലപ്പോ അത് കിട്ടാതെ പോന്നെ എന്റെത് അങ് മൊത്തം അഴുകി പോവാ
ആഹ് അയിൻ്റെ ഒരു കുഴപ്പോണ്ടായില്ല അയിന് ഉള്ളി മൊത്തായിട്ട് മണ്ണിലേക്ക് ഇറക്കി വെക്കരുത് ഉള്ളി മേലെ നിൽക്കണം.
ആഹ് ചെലപ്പോ അങ്ങനെ ആയിരിക്കും.
ആഹ് ഞാൻ ഇതുപോലെ ഞാൻ ചെയ്യുന്നെ കരിയില വെച്ചിട്ട് കരിയില നിറച്ചിട്ട് കുറ ച്ചു വളവും മണ്ണും ചേർത്തിട്ട് അയിന്റെ മേലങ്ങനെ ഉള്ളി വെച്ച് കൊടുക്കും കൂടുതലും മ ണ്ണിലേക്ക് ആയ്ത്തി ഇറക്കി വെക്കൂല അത് മേലെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം ആഹ് അങ്ങനെ ഉണ്ടാ ക്കാം അതൊക്കെ ഗ്രോ ബാഗിലാ ഞാൻ പരീക്ഷിച്ചത് കേട്ടാ മണ്ണില് നേരി ട്ട് നട്ടതല്ലാ ഗ്രോബാഗിലാണ് ഉണ്ടാക്കിയത്. ഇഞ്ചി ഇഞ്ചി പിന്നെ എപ്പോഴും ഉണ്ടാക്കും. പിന്നെ ഉള്ളികളൊക്കെ ഞാൻപ്പോ നോ ക്കിയതാ ഉള്ളി കിഴങ് ഒക്കെ ഒക്കെ ഉണ്ടാവുന്നുണ്ട് എല്ലാം നമ്മള് നമ്മള് ശ്രമി ക്കാത്ത പ്രേശനേള്ളു എന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ശ്രമിക്കാത്ത പ്രശ്നെ ഉള്ളു എല്ലാം നമ്മൾ ഉണ്ടാ ക്കിയ ഉണ്ടാവുന്നുണ്ട്.
ആഹ് എനിക്കാണെങ്കിൽ ഇത് എത്ര നോ ക്കിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല. ചിലപ്പോ ഞാൻ വിചരിച്ച് നടുന്ന രീതി എന്തായാലും പറഞ്ഞത് പോലെ ആ വീട്ടിൽ വരുമ്പോ നീ കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞ് തന്നാൽ മ തി എങ്ങനാ വേ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് കരിയില വെച്ചി ട്ടാന്നെ അതിന് മേലെ ലേശം മണ്ണിട്ടിട്ട് ഉള്ളി നല്ലോം താഴ്ത്തി വയ്ക്കുക അത് കുറച്ച് പൊക്കി വയ്ക്കുക അപ്പോൾ പിന്നെ ഇങ്ങനെ മുള വരുല്ലോ മുള വരുമ്പോ ഇങ്ങനെ ചെണ്ടിയൊക്കെ ഇട്ട് കൊടുത്താ മതി പിന്നെ മുള വെയിൽ നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കും വേണം നല്ല വെയില് തട്ടണം ഉള്ളി നല്ലോണ്ണം വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുക്ക അപ്പൊ പിന്നെ അങ്ങനെ പിടിച്ചുണ്ടാവും. ആഹ് ചെറിയ ള്ളി സവാളയൊക്കെ വെച്ചിട്ട് എനിക്ക് നാലഞ്ച് സവാളയൊക്കെ ഒറ്റ ആദ്യന്നെ കിട്ടി ഒരുപാട് കിട്ടീ അങ്ങനെക്കെ ഗ്രോ ബാഗില് വെച്ചിട്ട്- ഇവിടെ ഹസ്ബന്റിന് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാ കാണുന്നത് പിന്നെ ഞമ്മള് നട്ട് കഴിഞ് ഇങ്ങനെ -
എവിടെ ആവുമ്പോഴാച്ചിരി ഇപ്പം കേറി ഇരിക്കാനും വെറകെല്ലാം എടുത്ത് ഒണങ്ങിയതെല്ലാം എടുത്ത് വെച്ച് ഇനിയിപ്പ ഇനി കൊറച്ച് ജോലിയും കൂടെ ഉള്ളൂ ജോലി മൊത്തം ഒന്ന് തീർത്തിട്ട് അകയൊക്കെ ഒന്ന് തൊടക്കണം അകൊവും കൂടെ ഒന്ന് ക്കെ ഒന്ന് തൊടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ ആ ജോലിയും കൂടങ്ങ് ഇറങ്ങി മൊത്തത്തിന്ന് മുറ്റത്തെ പുല്ലും പോച്ചൊക്കെ അതിന്റെടെക്കൊക്കെ ഒന്ന് വൃത്തിയാക്കണം
അതും കൂടെ ആകുമ്പോഴ്ത്തേന് ജോലി കഴിയും
കഴിഞ്ഞ് അകം എന്നും തൊടക്കൂല അപ്പൊ
ആഹ് തൊടയ്ക്കും
ആഹ് ആഹ് അകം ഒക്കെ തൊടച്ച്- ഉം അലക്കലും കുളിയും കഴിഞ്ഞിട്ടില്ല അല്ലാത്തൊക്കെ മഴ ആയ ഇപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കാ ആഹ് അതാ
ആഹ് അല്ലെങ്കിൽ ഈച്ച ശല്യം എല്ലാം കൂടെ വരും എന്നാ- പിന്നെ എന്താ
എന്താ പിന്നെന്താ
ഓഹ് ഇനിയിപ്പം ഇതും കൂടെ ആവുമ്പോഴത്തേക്കിന് ജോലി കഴിയും എന്നാ ഞാൻ വെക്കെട്ടെടാ
ആഹ് ഓക്കെ ഓക്കേ
ഓക്കേടാ ശരിയെന്നാ